കേക്കാവോ?
ആഹ് കേക്കാം.
ആഹ് എന്തൊണ്ട് വിശേഷം?
ഓഹ് വിശേഷൊന്നുല്ല, ഇങ്ങനെയൊക്കെ ഇരിക്ക്ന്ന്.
ആഹ് പനിയാണോ?
ആഹ് പനിയാണ്, ഒരു മാസായിട്ട് പനിയാ.
ആഹ്
ആഹ് കാലാവസ്ഥയല്ലേ?
ആഹ് ഇപ്പൊ ഇപ്പൊ എല്ലായിടത്തും പനിയല്ലേ ശിഖല്ല ഒക്കെ അല്ലെ?
എവിട നോക്കിയാലു ഇപ്പൊ പനിയാ.
ആഹ്. ആഹ് അവിടൊണ്ടോ മഴ?
ആഹ് ഇവിടെ ഇന്ന് ഇ ഇപ്പ മഴയില്ല നേരത്തേക്കെ ഉണ്ടായിരുന്നു.
ആന്നേ ഇവിടെ നല്ല മഴ രാവിലെ തൊട്ടേ പെയ്യുവാ ഇതുവരെ നിന്നില്ല.
ആഹ് ഇന്നലെയും ഇവിടെ ഇതുപോലെ ആയിരുന്നു ഇന്നെന്താലും കൊറച്ച് കൊറവുണ്ട്. ചെറിയ വെയിലും കാണുന്നുണ്ട്.
ഓഹ് ഇവിടെ നിക്കുന്നില്ല മഴ പെയ്തോണ്ട് തന്നെ ഇരിക്കാണ് എന്തര് ചെയ്യാനാ?
അതന്നെ.
പിന്നെ പഠിക്കാൻ പോയില്ലാ?
ഇല്ല ഇന്നും പോയില്ല ഇന്നു ഇല്ലായിരുന്ന് ഞങ്ങക്ക് ലീവായിരുന്നു.
ആണോ അതെന്നാ? ആഹ് ഞാനിപ്പോ പോന്നില്ല പോണം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ലീവാ മഴയെ ക്കെ ആയോണ്ട് പോകുന്നില്ല.
ആണോ ആഹ്
അത് മാത്രമല്ല അമ്പലത്തിൽ സപ്താഹം നടക്കുന്ന് അതുകൊണ്ട് പോന്നില്ല.
ആഹ് അപ്പോ അവിടെ അന്നദാനമൊക്കെ കാണുവല്ലോ?
ആഹ് ഫുഡ്ഡൊക്കെ ഉണ്ട് പോയില്ല നാളത്തൊട്ട് പോണം.
ആഹ്
നാളെ കയ് നാളെ തൊട്ടോ അല്ലെങ്കി നാളെ കയ്നോ അല്ലെങ്കിൽ മറ്റന്നാളോ പോണം.
ആഹ് ഇപ്പ അങ്ങനെ പോവാറില്ല പണ്ടൊക്കെ ആരുന്നെങ്കിൽ എവിടെ അന്നദാനം ഉണ്ടായാലും അങ്ങ് പോവാർന്നു.
ആഹ് ഇപ്പോ എല്ലാരും മാറിയില്ലേ എല്ലാരും സ്വ ഭാവം മാറി നമ്മള് ഭയങ്കര ഇൻട്രോവെട്ട് ആയില്ല അപ്പോ ഭയങ്കര പാടാ.
അതന്നെ എന്തോ കഴിച്ച്?
ഞാനിവിടെ ചോറും പിന്നെ മുട്ട പൊരിച്ചതും എല്ലായിട്ട് കഴി ച്ച്.
ആഹ്
ആഹ് നീ എന്ത്‌ കഴിച്ച്?
ഞാനും ചോറും സാമ്പാറ്, തോരൻ സലാഡ് ഒണ്ടാരുന്നു.
ആഹ്
ഉം വീട്ടില് എല്ലാർക്കും സുഖല്ലേ? ആഹ് അമ്മേം അച്ഛനുമൊക്കെ ജോലിക്ക് പോയി.
പോയോ നിന്റെ ചേട്ടനാ?
ചേട്ടൻ ഇവിടെ ഒരു അമ്പലത്തില് ജോലി ചെയ്യുന്നു.
ആന്നോ അവൻ പോകുന്നുണ്ടോ ഇപ്പോ ജോലിക്ക്?
ആഹ് പോന്നുണ്ട് പോന്നുണ്ട്.
ആഹ് ആഹ്
ഉം
പിന്നെ?
ആഹ് നിനക്കൊരു ചേച്ചി ഉണ്ടായിരുന്നല്ലോ ഇപ്പോ എന്തോ
ഓഹ് ഉണ്ട് അവ വള് അങ്ങനന്നെ അവളിപ്പോ ഒന്നിനും പോകുന്നില്ല വെറുതെ ഇങ്ങനെ വീട്ടിരിക്കുവാ. ക്ലാ ക്ലാ ഇതൊക്കെ കഴിഞ്ഞു ഫാഷൻ ഡിസൈനിക്ക് ഫാഷൻ ഡിസൈനിങ്ങൊക്കെ കഴിഞ്ഞു. ന്നിട്ടിപ്പോ ഒന്നിനും പോകുന്നില്ല വീട്ടി ചുമ്മാതിരിക്കാ.
ആഹ്
ഒന്നിനും പോകുന്നേയൊന്നുല്ല. ഉം അവിടെന്താ സൗണ്ട് ടി വി ഇട്ടേക്കുന്നോ?
ആഹ് ഇവിടെ ടി വി ഇണ്ടെന്ന്.
ആഹ് പിന്നെ നീ നിങ്ങളവിടുന്ന് മ ഞങ്ങളെവിടെന്ന് മണ്ടയ്ക്കാട് ടൂറ് പോകുന്നു. നിങ്ങള് പോകുന്നില്ല?
ഞങ്ങളിപ്രാവശ്യം പോകുന്നില്ല പക്ഷെ കഴിഞ്ഞ പ്രാശ്യം പോയായിരുന്നു.
ആണോ? ഇവിടന്നെ ഇവിടന്ന് കൊറേ അമ്പലത്തിലൊക്കെ ഇങ്ങനെ പോവുന്നുണ്ട്.
ആണോ? നീ പോകുമ്പോ വിളിക്ക് ഞാനും വരാം കെട്ടോ.
ആഹ് ഞാൻ വിളിക്കാം. ആഹ് പോകുമ്പോ വിളിക്കാം. ഇപ്പ ഇവിടന്നൊന്നും പോവാറായില്ല. അവരിങ്ങനെ ചോദിക്കുന്നതേയൊള്ളൂ. പോന്നോ പോന്നോന്നപ്പം ഒന്നും ശരിയായില്ല ഇതുവരെ.
ആഹ് ഞങ്ങള് പഴനീല് പോയാർന്നു.
ആഹ്
ആഹ്.
സിനിമ കാണാനൊന്നും പോകത്തില്ലേ തിയേറ്ററില്?
സിനിമ കാണാപോയത് അവസാനം പോയത് മറ്റേ ലോക കാണാനാ.
ആണോ? ഇപ്പൊ വേറേതോ ഒരു കാവലോ അങ്ങനെന്തോരു സിനിമ ഇറങ്ങിയല്ലോ ഒരു കൊച്ച്കൊച്ചിന്റെ? കാവൽ
വലല്ല ബാലൻ.
ആണോ? അയ്യോ അയ്യോ വേറെന്തോ ഓർമയിലേന്നു.
അത് നല്ലയാണെന്ന് പറയുന്നുകെട്ടോ.
ആഹ് അതിരടി കാണാൻ പോയില്ല?
ഇല്ല അതൊന്നും പോയില്ല.
ഇപ്പൊ ഒന്നും പോണ്ടല്ലോ എല്ലാ സിനിമയും ഫോണി കിട്ടുവല്ലോ? ഇപ്പം കാണാല്ലോ.
എന്നാലും തിയേറ്ററീപോയി കാണുന്നത് പോലെ വരുത്തതില്ലല്ലോ?
വരത്തില്ല. പക്ഷെ എല്ലാർക്കും മടിയല്ലേ പോവാൻ?
ഉം.
ഉം.
അതെ.
ആഹ്
പിന്നെന്തുണ്ട് വിശേഷം?
വിശേഷൊന്തുവാ ഇന്ന് ക്ലാസ്സ് ഇല്ലാത്തത്കൊണ്ട് വൈകിട്ട് ബീച്ചില് പോണോന്നുണ്ട്.
ആഹ്.
ആഹ് അച്ഛൻ വന്നിട്ട് പോവാന്ന് വിചാരിച്ചു
ആഹ് ആഹ് ആഹ് ആഹ് ഞങ്ങൾ ഇന്നലെ പോയായിരുന്നു ചേട്ടന്റെ കാറില് പോയായിരുന്നു
ആഹ് ചേട്ടന് എന്താ ചെയ്യുന്നത്
ചേട്ടായി ഇവിടെ സോഫ്റ്റ് വെയറില് ഐടിയില് ഐ ടി വർക്കറാ
ആഹ്
അവിടെ വർക്ക് ചെയ്യുന്നു അപ്പൊ നമ്മൾ ഇന്നലെ പോയായിരുന്നു അടുത്ത ഞായറാഴ്ചയെ പോത്തോളായിരിക്കും
ആഹ് കുട്ടിയാളൊക്കെ എന്തോ എടുക്കുന്നത്
ഇല്ല പിള്ളാര് ഉറങ്ങുന്നു ഒരാൾ ഉറങ്ങുന്നു ഒരാള് പഠിക്കാൻ പോയി
ആഹ് എത്രയില
ഒരാള് ഒന്നാം ക്ലാസ്സില് ഒരാൾ ഇവിടെ ഉറങ്ങുന്നു രണ്ടു വയസ്സായട്ടേ ഉള്ളത്
ആണോ ആഹ് ചേച്ചിക്കും ഹസ്ബൻഡില്ലേ കല്യാണം കഴിച്ചിട്ടില്ലേ ചേച്ചി കല്യാണം കഴിച്ചിട്ടില്ലേ
ഇല്ല ഇല്ല ആദ്യം എന്നെയാ കല്യാണം കഴിപ്പിച്ച ചേച്ചിയുടെ ചെറ്ക്കൻ ഇവിടെ ഇല്ല അങ്ങ് ദൂരെ വർക്ക് ചെയ്യാ ആഹ് പോറത്താ
ഉം
കുവേറ്റില്ല അപ്പൊ ഇനി കൊറെ നാളാവും അപ്പ ഇനി അവരത് ഇനി വന്ന് കൊറെ നാള് കഴിഞ്ഞിട്ട് കല്യാണം ഇണ്ടാ
ആഹ് കല്യാണത്തിന് വിളിക്കൊല്ലോ അല്ലേ
ക്കെ പിന്നെ വിളിക്കാതെ
ആഹ്
ചെറുതായിട്ടേ ഉള്ളു വലുതായിട്ടൊന്നും ഇല്ല ചെറുതായിട്ട് രജിസ്റ്റർ മാരേജ് ആയിരിക്കും ചെലപ്പം
ഇല്ല അത്രയും സിമ്പിളാക്കണ്ട നമ്മുക്കൊന്താ വന്ന്
അല്ല ൻ എന്റെ കല്യാണം ഭയങ്കര വലുതായിട്ട് നടത്തിയൊണ്ട് ചെലപ്പം ഇവൾടത് ചെറുതാ ക്കാനാ സാധ്യത അത് മാത്രല്ല ഇങ്കർകാസ്റ്റാ അപ്പം അപ്പ പിന്നെ ചെറുതായിട്ടായിരിക്കും ചെലപ്പോ ഫങ്ഷനായിട്ട് എന്തെലും കാണും
ഫങ്ഷൻ മതി നമ്മക്ക് കഴിക്കാൻ മതി ഇല്ലെ
ആഹ് എന്തായാലും അത് വെക്കും കാരണം വെക്കാണ്ടിരിക്കത്തില്ല
ഉം
അത് വെക്കും അങ്ങനെ
നീ എന്താ എട്ക്കുന്നത്
അമ്മ ജോലിക്ക് പോയി അമ്മയ്ക്ക് അമ്മ ഇന്നലെ ലീവായിരുന്നു അപ്പ ഇന്ന് പോയി ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇന്നലെ ബീച്ച് പോയിന്ന് ഇന്നലെ എല്ലാരും ലീവായിരുന്നു അതുകൊണ്ട് ഇന്നമ്മ പോയി ജോലിക്ക്
ഉം
ഉ
അതു കൊണ്ട് അമ്മ അങ്ങനെ പോയി
ഉം ജോലിക്കെ കഴിഞ് വീട്ട്ലാ
ആഹ് വീട്ടില് ഇവിടെ ജോലിയൊക്കെ ഒതുക്കി കൊച്ചിനെക്കെ ഒറക്കി വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്ന്ന്
ആഹ്
ഇപ്പൊ ഓഫറ് നടക്കുന്നു ഫ്ലിപ്കാർട്ടില് നീ ഒന്നും ഓഡറ് ചെയ്തില്ലേ?
ഇല്ലല്ല ഞാൻ കേറിയില്ല ഫ്ലിപ്കാർട്ടില് ഞാൻ മീഷോന്നാണ് കൂടുതലും ഓഡ്റ് ചെയ്യുന്നത്
ആഹ് ഇപ്പം ബിങ് സൈല് നടക്കുവാ ഫ്ലിപ്കാർട്ടില് നല്ല കോറവുണ്ട് വേല കോറവുണ്ട്
ആഹ് എന്തെങ്കിലും നോക്കാം
ആഹ്
ഉം കൊർച്ച് ഡ്രസ്സ് ഓഡ്റ് ചെയ്യണന്നുണ്ട്
ആഹ് സ്റ്റുഡിയോല് പോവത്തില്ലേ നീ
സ്റ്റുഡിയൊല് അങ്ങനെ എപ്പോഴും ഒന്നും പോവത്തില്ല
ആന്നാ
ഉം
നിന്നെക്കാട്ടി സൗണ്ട് നിങ്ങളെ വീട്ടിലെ ടിവിലാ
അത് ഇവിടെ പച്ഛൻ ടിവാണ്ന്ന്
ആന്നോ ഉം പിന്നെ അവിട്ത്തെ അവിടെ നിനക്കൊരു അനിയത്തി ഉണ്ടായിരുന്നല്ലോ നിങ്ങളെ ചേച്ചിയുടെ മോള് അതെന്തെ?
ചേച്ചിയുടെ മോളോ ആഹ് ഇവിടുണ്ട് ഇവിടുണ്ട് ഇവിടെണ്ട് ഇവിടെണ്ട് എന്റെ അടുത്തുണ്ട് ഉം
ആഹ് ഞങ്ങളിങ്ങനെ പോകുമ്പോ വഴി പോകുമ്പോ ഇങ്ങനെ
ആഹ് അങ്ങനെ കുര്തെക്കെടാ അവന്
പുള്ളാരല്ലേ അ ചെറുത ചെറുതായിട്ടുള്ള കുരുത്തക്കേടാണ് അവര്ക്കും മൊത്തം മൂന്ന് മക്കള് എല്ലേ
ആഹ് മൂന്ന് മക്കള് ആദ്യത്തെ രണ്ടാണായിരുന്നല്ലോ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
നോക്കിയോല്ക്ക്
ആഹ് ശരിയാ ഇപ്പ നീ എന്ത് പഠിക്ക്യുന്നു
ഞാന്പ്പോ സി എമ്ക്കോന്ന്
ആഹ് എക്സാമൊക്കെ കഴിനോ
ആഹ് എക്സാമ് ഫൗണ്ടേഷൻ എക്സാമ് കഴിഞ്ഞു അട്ത്ത മാസം റിസൾട്ട്
അങ്ങനെ ആഹ് എന്നി എത്ര നാളാ എത്ര ഇയറാ
ഇത് മൂന്ന് വർഷം
ആഹ് ഇപ്പ എത്ര വർഷായി
ഇപ്പോ രണ്ട് വർഷം ഇഞ്ഞ് ഒരു വർഷംക്കൂടെണ്ട്
അട്ത്ത വർഷം ആവാറായി യെന്ന് തീരും ഇത്
കൊട്ത്തിരിക്കുന്നതും ഇരു ഇരുവത്തി എട്ട് വരെ ഉണ്ട് അതിനുള്ളില് കംപ്ലീറ്റെയ്തിട്ട് എറ
ആണോ എങ്ങനെ എളുപ്പാണോ പഠിക്ക്യാൻ പറ്റോ
എളുപ്പവൊന്നും അല്ല എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയില് ആക്കാ
ആഹ് നോക്കാ എക്സാം എഴുതി ട്ട് എങ്ങനെ ഇണ്ടാരുന്നു പാടാരുന്നോ നീ പി എസ് സിക്ക്യ് ഒന്നും നീ കൊടുത്തില്ല
പി എസ് സിക്ക് കൊടുക്കില്ല കൊട്ക്കണം
ആണോ
ഉം
പി എസ് സിക്കും കൂടെ അപ്ലൈ ചെയ്യന്നെ ദിപ്പൊ കൊറെ വേക്കൻസി ഇങ്ങനെ വെരൊല്ലോ എക്സാമിൻ ക്ലാസ്സ്
ഉം ഇതിന്റെക്ക്യെ എടക്ക് സമയല്ല ഒന്നാമത്തെ കാര്യം
ആഹ് അല്ല കൊട്ത്തെ പി എസ് സിക്ക് അപ്ലൈ ചെയ്യാ അപ്പന്തെങ്കിലും ഇങ്ങനെ എന്തായാലും സ്കോളർഷിപ്പ് വരുമ്പോ അപ്ലൈ ചെയ്യാലോ നിനക്ക്
ആ ഉം ചെയ്യണം ചെയ്യണം ഒടനെ ചെയ്യണം
ആഹ്
ആഹ് അതുപോലെ ലൈസൻസ് എടുക്കണം
ആഹ് ആഹ് ആഹ് ആഹ്
ഉം നീ ലൈസൻസ് എട്ത്താര്ന്നോ
ഇല്ല എട്ക്കണം ഓണൊക്കാവുമ്പോ അമ്മ ഇങ്ങനെ പഠിക്ക്യാൻ വിടാന്ന് പറഞ്ഞാരുന്നു പുള്ളാരുണ്ടായോണ്ട് ഒന്നിനും പോവാൻ പറ്റത്തില്ല
ആഹ് അവടെ അട്ത്തൊക്കെയുണ്ടാ കൊറേ ഡ്രൈവിംഗ് സ് ക്കൂൾ ഇണ്ടല്ലോ
ഇവടെ ഉണ്ട് പക്ഷെ പുള്ളാരെ നോക്കണ്ടേ പുള്ളാര് ഇവടെ ഞാൻ രാവിലെ പോവാൻ പ റ്റത്തില്ലല്ലോ പിന്നെ കൊച്ചുണ്ടല്ലോ
ചേട്ടന്റെ വീട്ടിലല്ലേ നിക്ക് ഇത് നീ
ആഹ് ആഹ് ചേട്ടന്റെ വീട്ടില് എടയ്ക്ക് അവിടെം ഇവിടെയായിട്ട് നിക്കും അപ്പം ഇവടെ അവരട്ത്ത്ന്ന് ഒറച്ചിട്ടില്ലല്ലോ കൊച്ചിന് ഇനി മൂന്ന് നാല് വയസ്സാവുമ്പം പോവാന്ന് വെച്ചാ അംഗനവാടി പോവുമ്പത്തേ
ആഹ് അമ്മായി അമ്മേം അമ്മായിപ്പനൊന്നും ഇല്ലേ
അവര്ക്ക് ജോലിയുണ്ട് പുള്ളിക്കാരി ജോലിക്ക്യ് പോയി
ആഹ് അവരെങ്ങനെയാ നല്ല സ്വഭാവാണോ
കൊഴപ്പുല്ല നമ്മക്ക്
ഉ
ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് പിന്നെ നമ്മളത് മൈന്റാക്കാതിരുന്നാ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ
ആണോ
പലതും ഉണ്ട് പ്പോ നമ്മ ശ്രദ്ധിക്കാതിരുന്നാ മതി ശ്രദ്ധിച്ചാ പിന്നെ അതിനല്ലേ സമയുള്ളൂ അപ്പം നമ്മളത് ശ്രദ്ധിക്കാതിരിക്കും
ആഹ് നാത്തൂനെന്ത്യേ
നാത്തൂന് അത് അവരിപ്പം കല്യാണം അവളിപ്പ അവൾ ചെലപ്പോ അവളെ വീട്ടിപോകും ചെലപ്പോ ഇങ്ങനെ ഇവിടെ വരും അങ്ങനെങ്ങനാ ഒരു
അല്ല കൂടുതൽ സമയം അവിടെ ആണല്ലോ
ആഹ് അവിടാ വരത്തില്ല ഇങ്ങോട്ട് ഇടക്കിടക്ക് വരും
നിന്നോട് മിണ്ടൊക്കെ ചെയ്യും അല്ലേ
ആഹ് മിണ്ടും ആഹ് വല്യ കമ്പനിയില്ല എന്നാലും മിണ്ടും കൊഴപ്പയില്ലാത്ത രീതിയില് ക്ക്‌യും അല്ലച്ചമിണ്ടും
ആഹ് എന്നാ ശരി ഞാൻ പിന്നെ വിളിക്ക എനിക്കൊരു കോള് വരുന്നേ ഓ ഹ് ശെരി